എന്താ വിശേഷൊക്കെ?
എന്താ നല്ല വിശേഷം. ഇങ്ങനെ പോവുന്നു ഉം കിടക്കാനായി ഞാൻ ഇന്ന് ആ മക്കൾ ഉറങ്ങി.
ആ ഇന്ന് മഴയൊക്കെ ഉണ്ടായിനിയോ?
ആ ഇന്ന് രാവിലെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു.
ആ ഇന്ന് പിന്നെ എവിടന്ന് തീരെ മഴ പെയ്തില്ല. വെയില് തന്നെ ഫുള്ള് വെയില് തന്നെ. അതെ അതിനൂടെ നമ്മുക്ക് അല ക്കിയതു ഒക്കെ നമ്മുക്ക് നല്ലസുഖ
ആ ഉണക്കാൻ പറ്റൂല്ലേ? ആ ഇവിടെന്ന അങ്ങനെ വെയിൽ ഉണ്ടായിട്ടില്ല എന്നാ മഴ ഉണ്ടായിട്ടില്ല. ഇടക്കിങ്ങനെ ഓരോ ചാറൽ പോലെ.
ഇന്നലെ രാത്രി നല്ല മഴപെയ്തിനിട്ടോ സ്കൂ ആ സ്കൂൾ തുറന്ന ആ സമയത്ത് ഭയങ്ക ങ്കരമഴയും റെഡ്അലർട്ടും സ്കൂൾ പൂട്ടലും ഒക്കെയേനു. ഇപ്പോ അതില്ല ഇപ്പം ഒക്കെനോർമലാണ്. ത്ത കാലാവസ്ഥ
ആ അതന്നെ അന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അപകടങ്ങ കേക്കൂന്ന് പക്ഷെ ഒന്നും ഉണ്ടായില്ലട്ടോ ഉം പേടിയാണ് നല്ലോണം മഴ പെയ്ത ഉം
ഇപ്പൊ ഇവിടെ നല്ല പാടത്തൊക്കെ നല്ല വെള്ളം കൂടിയോണ്ട് കുട്ടികക്കൊക്കെ നല്ല സുഖവാ മിൻ പിടിക്കാനൊക്കെ.
ആ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടോ അവിടെ?
ഓ ഇവിടെ മോന് പോവും മീൻ പിടിക്കാന്.
എന്നിട്ട് കി
ഓ ഓ
ആ
മീൻ ഇപ്പൊ ഇന്നലെ കി ഇന്നലെ മൂന്ന് ബ്രാല്.
ആ വലുതായിരുന്നോ?
ഓ നല്ലവെ
ആ ഹ ഹാ
അത് ന്നിട്ട് ഓലന്നെ എന്താക്കി നല്ലോണ്ണം മുറച്ച് ഇങ്ങാട്ട് പിന്നെ ഗില്ല ചെയത് ബ്രാലിനെ ഓ മൂന്നെണ്ണാം നല്ല അത്യാവശ്യം വലുപ്പമള്ള ഇനി
ആഹ നമ്മുടെ കയ്യിന്റെ എത്രൊക്കെ ഉണ്ടോ
ഓ ഓ കൈ ത്രൊക്കെ ഇണ്ടായിനീ ഓ ഉണ്ട്ണ്ട്ണ്ട് അപ്പൊ നല്ല ഗ്രില് ചെയ്ത്ട്ട് നല്ല പൊറാട്ടിയം കൂട്ടി തിന്ന ർഞ് ഓ രണ്ടു ദിവസം മുന്നേ കിട്ടീന് ഓ പത്ത് കഴിഞ്ഞീണ് ക്ലാസ് തുടങ്ങില്ല അപ്പൊ ഇപ്പ ലീവ ആയതൊണ്ട്
ആഹ ആഹ് ആഹ
ഇനി പ്പൊ അടുത്ത മാസആണല്ലോ ക്ലാസടുങ്ങ
ഏ
ഇവിടെ വൈനാട്ട ഒരു ചൂണ്ട ഉണ്ട്
ആ ആ ആഹ എങ്ങനെ ഈറുമ്പമ്മയാണോ ചൂണ്ടാ എറെ മോ എന്റെ മോനും പിടിക്കാൻ പോയിരുന്നുനിക്ക് കി ട്ടലില്ല
അത് ഇത് എന്താാ നമ്മള് ക്ക് പിടിച്ച ഒരു ചൂണ്ടല്ലേ
ആഹ
അയച്ചാലാണ് കുറച്ച് വില ഉള്ളതാണ് രണ്ട മൂന്ന ഉറുപ്യ വിലണ്ട് ആ അതന്നെ അതന്നെ എന്നിട്ട് അങ്ങോട്ട് അതിന്റെ തുഞ്ചത്ത് അതിന്റെ തുഞ്ചത്ത് ഒരു തവള കുട്ടീണ്ട്
ആഹ്
ഒരു ബൊമ്മ വലത്ത
ആഹ ആഹ ആഹ അതിന് പിടിക്കാൻ വരുന്നതാണ്
അയിനെ പിടിക്കാൻ വണ്ടി രാലി വരുമ്പ മ്പോ എല്ലാ വഴിച്ചാള ഞമ്മക്ക് നല്ല വേണോ വലിക്കണമെങ്കിൽ കാരണം ഈ ചൂണ്ടിയായിട്ട് ആ ചൂണ്ട ആയിട്ട് അത്ങ്ങ ഉ പോവൂ
ആഹ
ആ മീനെ പറ്റിക്കയാണ് ഈ തവളന വെച്ചങ്ങാട്ട് ആദ്യ ഒരു തവളാന വ കൊണ്ടുവന്ന ഇനി അതിനെന്തോ കംപ്ലയിന്റ് ആ തവള പിെ നിന്റെ ഉള്ള കുടുങ്ങിയറ്റ അെന്തോ ചപ്പി പോയി അപ്പോ വേൊന്ന് വാങ്ങി
ആ ആ ആ് അതുകൊണ്ട് ഏറെൊന്നും തരണ്ട ഉണ്ടല്ലോ
ഇല്ല ഇല്ല ആദ്യ അവൻ എങ്ങനെയിച്ച നമ്മള രണ്ടുപ്പന്റെ ആ ഒരു ചെറിയ ഒരു
ആഹ് ആഹ അതെ അത
ആ ആ കുളത്തിന് മുൾ ആ ആ കുളത്തിന് മന്നി തെ കൊ് മണ്ണിനെ കൊളുത്തിട്ട് അങ്ങനെ പിടിക്കല്ലേ ഇനി ഇപ്പൊ പിന്നെ കൊറ ആയി പറയ ഓ വന്നന്ന് കിട്ടീിനീ രാലൊന്നും കിട്ടലല്ലേ അത് മണ്ണില മാ മാത്രല്ല നമ്മള മൈദപ്പൊടി
ആ ഒക്കെ വയ്ക്കൂല്ലേ ആ ആ് ആ യൂട്യൂബിൽിങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മഴക്കാലത്തൊക്കെ ഫുൾ അങ്ങനത്തെ വീഡിയോസ് ആണല്ലോ
ആ അതെ പിന്നെ ഈ കോഴിന്റെ വേസ്റ്റ് ഇല്ലേ കൊടല് അത് കൊളുത്തുക അത് കൊളുത്തിയാലൊക്കെ വേഗം കിട്ടും ഇവിടെ ഫുള്ള് വ അന്നേര കുട്ടികള ഒക്കെ ാനും വലിയോലും ഉണ്ടോ വലിയോല മറ്റ വാലൻന്റെ ചൂണ്ടാ
ആഹ അങ്ങനെ പാടല്ല ഏരിയായ ല്ലെ
ഓ പാലേ
ആഹ നല്ല രസായിരിക്കും അപ്പൊ
ഓ ബ്രല്ി നല്ല നല്ല ടേസ്റ്റാ ഇല്ല ഇവിടെ പാടം ഇങ്ങനെ ഒഴിഞ്ഞ ഒഴിഞ്ഞെടുക്കുന്ന പാടങ്ങളാണ് ഇങ്ങനെ മ മഴയ ഒന്നും കിട്ട ഫേമത്തെ ും ആീ പിടിക്കറ പിന്നെ നമ്മ പാലത്തിട്ടിലെ പോയാലി അവിടെ കിട്ട അടെ അങ്ങനെ വെച്ച് േവിടെ കുട്ടള പറഞ്ഞേക്കിില്ല ഭയങ്കര പാലത്തിൻ്റെ അടിലാവുമ്പോ ആരോ കുത് എല്ല ക്കല്ലേ അപ്പൊ തൽക്കാലം ഇവിടെ എവിടെങ്കിലും ചൂണ്ടടാന്ന് അങ്ങനെ ഉം രാവിലെ വൈന്നേരം ഒക്കെ പോവും ഓഹ് രാവിലെ വൈന്നേരം ഒക്കെ പോവും കിട്ടണടത്തോളം ഇങ്ങട് പോരെട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവും പിന്നെ സ്കൂൾ തൊറന്നാ പിന്നെ പോവാൻ കയ്യില്ല
ആഹ് ആഹ് ആഹ് ആഹ് ആകുട്ടികളാകുമ്പോ പിന്നെ അങ്ങനത്തെ രസങ്ങളൊക്കെ ഇണ്ടാവും ഉം ഉം ആഹ് ആ ആ അതെന്നെ മൊബൈൽ കളിക്കിണേൽ ഏറെ നല്ലത് അതല്ലെ അ അതൊക്കെ തന്നെ അതിന്നൊക്കെ അതിന്നൊക്കെ കുട്ട്യാള് കൊറേ പഠിക്കാണ്ട് ഇങ്ങനെ ചൂണ്ടട്ട ഇടാൻ പോകുന്നത് തിൽ നിന്നൊക്കെ
അതെ അതെ മെഞാന്ന് ഫിലോപ്പീന്ന് പറഞ്ഞെ ആ അതെ ഒന്ന് ഫിലോപ്പിന്നർ ന്നേ ഒരു മീൻ ത് അയ്നെ കിട്ടി മിഞാന്ന് അത് കൊർച്ച് ചെർതേനി അ പ്പ ന്നോട് പർഞ് അത്ന്നാല് മ്മട്ത്തോന്ന് പർഞ്ട്ട് അത്ൻകി പൊരിക്കാൻ വേണ്ടിട്ട്ഓന്തെന്നെ മുർച്ചെന്ന് ബ്രാല് ഓല് വേണെന്നും പർഞ്ഞു ഓല് ചെങ്ങായിമാര്ക്ക് വേണന്ന് പർഞ്ഞ് ബ്രാല് ഓലും ചങ്ങായിമാരും കൂടി ഇന്നലെ പൊരിച്ച് തിന്ന് ഓല് ഗ്രില്ലെയ്ത് തിന്ന് അ ഓൻ്റെഫ്രണ്ടിന്റെ വീട്ട്ന്ന് ഓന്റെമ്മ ആക്കിക്കൊട്ത്തതാ മുർച്ച്ട്ട് ഇത് മു ബ്രാല് പർഞ്ട്ട് കാര്യല്ല മുറിക്കാൻ നല്ല പണിണ്ട് വടെ വാ ചെൽ കുണ്ടോരുമ്പോ ഇൻചി കുണ്ടോര്മ്പോ ഓൻ തന്നെ മുർച്ചെര്ലാ തി ര്മ്പ്ണ കല്ല്ൻ്റെ മോള്ൽ വെച്ച്ട്ട് അതേപ്പോ പിടിച്ചാൻ കിട്ടൂല അത് ഭയങ്കര കൊഴ് പ്പാ ഓഹ് ഓന് ചെങ്ങായ് മ്മലുണ്ടാവും ഭയങ്കര കൊഴുപ്പാണ് അ ഇത്‌മ്മള് വെണ്ണീര് കൂട്ടീട്ട് പിടി ക്കണം വെണ്ണീര് കൂ ട്ടി പിടിച്ചി ട്ട് അയ്ന്റെ തൊലി വെലിച്ചെട്ക്കണം ആഹ് അല്ലേ പിട്ത്തം കിട്ടൂലാ അമ്മക്ക് പിട്ത്തം കിട്ടൂലാ പിന്നെ ജീവനോടെകെല്ലെ കുണ്ടാേരെം ചെയ്യാ അപ്പൊ പിന്നെ കൊല്ലാനും ഇ താണ് അങ്ങെൻത്തെക്കോ ജോലി ഇതാണ്
ഉം ഉം ആൺകുട്ട്യെൾക്ക് അങ്ങൻത്തെ ഓരോ പര്പാടികള്ണ്ടാവും ക്ഷെ പെൺകുട്ടികള് ആ ഒരു പ്രായായ പിന്നെ അങ്ങനത്തെ പണിക്കൊന്നും പോവാൻ പറ്റില്ലല്ലോ അങ്ങനെ
ഇല്ല ഇല്ല ഏ അതെ ഈ ബ്രാലി നമ്മൾ നല്ല ഉപ്പ് ഇട്ടിട്ട് കല്ലുപ്പ് പ്പ് ല്ലേ അതിട്ട് നല്ല കഴ അാ പിന്നെ ശരിക്ക അതിലാണ് നല്ല കലോറള്ളത് അതില് വളംൊന്നും അടിക്കില്ലല്ലോ മറ്റേ മീനിലൊക്കെ ഫുള്ള് കെമിക്കലൊക്കെ അടിക്കൂല്ല ഇതൊന്നുമല്ല
ഉ ഉം ഉം ആഹ അതും ഫ്രഷ് ആ പടക്കണ പെടക്കണ മീന ആയിരിക്കും അല്ലെ ആ കാണ ആ കാണും ചെയ്യ കഴിക്കും ചെയ്യ അങ്ങക്ക്
ഓ കാണം ചെയ്യാ കഴിക്കയും ചെയ്യ
ഉം
അവിടെ പോകുമ്പോ ഇ കിട്ടല്ലല്ലേ
ഇല്ലല്ല ഓന് ചെറിയ കുട്ടിയാണ് ഓന് മൂന്ന് മൂന്ന് പഠിക്കണ കുട്ടിയാണ് പിന്നെ ഇതിന്റെ ഐഡിയാസ് ഒന്നും അധികം ഇല്ല ആ ഇവിടെ കുട്ടികൾ പോകുമ്പോ ഇങ്ങനെ ഓല ആ് ഓല കൂടെ പോകന്ന് മാത്രംന്നട്ട് അത്ങ്ങനെ ഇട്ടിട്ട് നുന്നത് മാത്രല്ല അതൊ കിട്ട ആ
ഈ ചൂണ്ടാച്ചാലേ അതിന് നല്ല നേക്ക് വേണം ഈ വലിയ ചൂണ്ട അവര് പിന്നെ നൂല്ി തൊണ്ൂറ്റ അഞ്ച് മീറ്റർൊക്കെ ഉണ്ട് നൂ വലഓ ഓ ദയാണ്ാനോ മോന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സ്ഥിരമായിട്ട് മീൻ പിടിക്ക ഉ അ ഇങ്ങനെ
അങ്ങനെരു എന്താ ഹോബി ചെയ്യുന്നവരായിരിക്കും അല്ലെ അങ്ങനെൊ ഒരു ഏരിയ ആവുമ്പോ ആഹ
അപ്പോൊ ഓന ഇങ്ങനെ ഒരു കൊതി എന്നും പറയല ഈ ചൂണ്ട വേണോ
ആഹ അയിന് നല്ല വില ഉണ്ടോ
ആ അതിന് രണ്ടേ അറനൂറ്റി അമ്പത് വല്ലുണ്ട്
ആഹ് അവന്ണ്ട്ല്ലേ
കുറ്റിക്ക് മുന്നൂറ് രൂപ വേറെയായി
ആഹാ തവള കുട്ടിക്ക് അത്ര ഉണ്ടോ?
തവളക്കുട്ടിക്ക് മുന്നൂറുപ്യ അയിന്റെ കൂടൊള്ള തവളക്കുട്ടിക്ക് എ ജീവനില്ലാത്ത തവളക്കുട്ട്യാ അത് എന്തോ? തവളക്കുട്ടീന് അതാപ്പ ചപ്പി പോയത്, അപ്പൊ പിന്നെ ഓന് പിന്നെ പാമ്പിനെ എടുത്ത് പോയിട്ട് അത് അയിന് അതെടു കോമ്പാ കൂടൊള്ളതാ? തവളക്കുട്ടി എന്നിട്ട് പുതിയ തവള കുട്ടിയെ വാങ്ങിക്കൊണ്ടോന്ന് പോയിട്ട്. അപ്പൊ ഇത് ഇട്ടപ്പഴതാണെങ്കി രണ്ടുമൂന്നെണ്ണം അപ്പ കിട്ടിയതെ
കിട്ടിയത് ആ ആ.
നമ്മളീ യൂട്യൂബിലൊക്കെ കാണായീ ഇൻസ്റ്റഗ്രാമിലൊക്കെപ്പ കാണാം ഈ തവള പിന്നെ മറ്റേ ഞെട്ടിനെ പോലത്തെ സ് സാധനോ? പിന്നെ ഏത് എ പലേ മോ മോഡൽ സാധനവിട്ടിട്ട് ചെമ്മീന്റെ കുട്ടികള് അങ്ങടൊക്കെ ഇതെ പ്ലാ സ്റ്റിക്കിൻ്റെത് വെച്ചു കാണ്ട് മീനെ പിടി
ആ മീനുകള്
മക്കക്കൊക്കരു രസാണ് ഒരു ഹരം.
ഉം ആ അതാണ്. ആ ഈ മീൻ പിടിക്കല് ശരിക്കും ഒരു ഹരാണ് വല്ല്യ വല്ല്യ ആൾക്കാരും ഒക്കേ അതിനായിട്ട് പൊറപ്പെട്ട് പോവാറുണ്ടല്ലോ.
ഓ
ത്രികളിലൊക്കെ പോകുന്നത് ന്നത് കണ്ടിട്ടുണ്ട് പണ്ട് ഉമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉപ്പെക്കെ ഇവിടന്ന് പോയിന്നു.
പിന്നെ ഓലെടുത്ത് വേറൊരു സാധനങ്ങള് കുത്തി പിടിക്കണ സാധനം. അതേ
ആഹ്
അതെന്താന്നറിയോ അതൊരു മറ്റേ ഒരു ശൂലമായിട്ടൊരു സാധനാണെ അതില് തു ഇന്റത് കമ്പിയാ അയിലോട്ട് അത് നല്ലേ തെളിച്ച വെള്ളത്തിലേ കാണുള്ളൂ
ആ കാണണ മീനല്ലേ
ആഹ് ആ ഉത്താമാണ്ടിട്ട്ത് കാണോ അങ്ങനെ മെനിഞ്ഞാന് പ്പോ ഇവിടെടെ ഒരു ഇവിടുള്ള ആള് കുട്ടീട്ട് വലൃയ കിട്ടി കുതിട്ട് എടുക്കാൻ കഴിയാഞ്ഞിട്ട് രണ്ട് മൂന്നാളെ വിളിച്ചിക്ക് എടുക്കാന്
അത്ര വലുത്
ആ അതെ അയിനായിട്ട് ടോച്ചൂട്ട് പോലെ അവര്
ആ
നല്ല ടോർച്ച് അടിച്ച് ഇങ്ങനെ നിക്ക ആ കാണ ടോർച്ചിണ്ട് കൈകോട് കുത്തിങ്ങട്ട് എടുക്കാ
മീനുകളുള്ള ഏരിയ ആവോ
ഓ അല്ല മീനുള്ള ഏരിയ ഓഓ ഓ മാലാനി അങ്ങനത്തെ ഓരോ പേര് ആന്നെ മുഴു മുഴുവൊക്കെമുക്ക് മുഴു മുറിക്കാൻ കഴയില്ല ഭയങ്കര മുള്ളായിന് മുഴുന്
ഒക്കൂലേ
ആഹ് അതിന് കൊഴുപ്പ് വേണം അതിനെ പിടിക്കാൻ കിട്ടൂല്ല ഇത് പിന്നെ കൊഴപ്പായാലും റ ങ്ങനെ മുള്ളുണ്ടാവില്ല
ആ ആ ആ അതാണ് സുലഭമായിട്ട് കിട്ടുന്ന മീനപ്പോ അല്ലെ ഹാ
ഉം മോനോട് അല്ലെങ്കിൽ എന്തേണന്ന് അറിയോ അതിന് മോള് വേറെ മീൻ ചെറിയ മീന് കൊട്ടിട്ട് അങ്ങനെ തല്ല് അതി മോനെ അങ്ങനെതി അവൻ അങ്ങനത്തെകുമ്പോ ഇടാ അല്ലല്ല ചെറിയ കുഞ്ഞീ ചൂണ്ടല്ലേ
ആഹ് ആഹ് അതാണ് ആഹ് ആ ഓന് മണ്ണിരന്നും പിടിക്കലാണ് ആ ആ അതാണ്
ആ മണ്ണിര കൊളത്തിൽ കാണുമ്പോ കോരി
ആ ആ അതന്നെ മക്കൾക്കൊന്നും ഒരു അറപ്പൂല്ല മണ്ണിരനെ പിടിക്കാനൊന്നേ ആഹ്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
നമ്മളൊക്കെ പണ്ട് പണിന്നെ കാണോടുത്ത്ഓടയിന്ന് മക്കള്ക്ക് ഒന്നും. ഒരു മടിയില്ലാ.
ഒരു മടില്ല ഓല് നല്ലോണം കോർ ക്കും. പിന്നെ വേറെ എന്താറിണേ ന്നാ പിന്നെ പ്രതേകിച്ചു ഒന്നും ഇല്ലല്ലോ ന്നാ ശരിട്ടോ.
ആഹ്‌ ഓക്കേ.